ആഹ് ഉച്ച ഭക്ഷണം കഴിഞ്ഞാ?
ആഹ് ഫുഡൊക്കെ കയിച്ചു റെസ്റ്റിലാണ്
ഉം മം ഞാനാണെങ്കിലും താമസിച്ചായിരുന്നു അത് അന്നേരം വിളിച് എനിക് ഏഹ് ഞാന് ഇടയ്ക്കൊഒരു പേരയ്ക്ക് വന്നിട്ട് എനിക്ക് ആകെ ഒരു അസ്വസ്ഥ ത് ത ഇപ്പൊ ഛർദ്ദിക്കാൻ വരുന്ന പോരെയൊക്കെ ആദ്യം ഏഹ് ഏ ആഹ് അതെ അതെ അപ്പ ഇല്ലേയ്
അ
ഏഹ് ഞാന് ചുമ്മാ ഇവിടെ ഞാനും ആദ്യം ഒരെണ്ണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്തത് എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പം
ണ്ടെ അത്രേം കനആണല്ലോ പള്ളക്ക് കട്ടിയുള്ള സാധനംല്ലേ അപ്പൊ ഫുഡിന്റെ ആവശ്യം ഒന്നും ഉണ്ടാവില്ല ഫ്രൂട്ട്സ് ഒക്കെ നല്ല കഴിക്കണ നല്ലതാണ്
ഉം അയിന് അങ്ങനെ ഇപ്പം ഇത്തവണ അങ്ങനെ വലിയ വിശപ്പില്ല സമയത്തുള്ള ഒരു ഫുഡ് അതള്ളൂ
അതെ
അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പൊ ഞാൻ പിന്നെ ഇച്ചിരി താമസി
അങ്ങനെ ത നിങ്ങള്ൾ തടിള്ളാണോ അതോ തിന്നാ തടിമെ
തടി ഓ തിന്നാ തടീമേ പിടിക്കോന്നോ നന്നായിട്ട് പിടിക്കും ഏഹ് ഞാ ഓ ഇപ്പ ഇപ്പൊ ഞാൻ എൻ എൺമ്പത്തിരണ്ട് കിലോ ആയി എൺമ്പത്തിരണ്ട് പോയിന്റ് നാലആയി
ഏ ത്ര കട കുട്ടിനെ കൂട്ടി
ഏ കുട്ടിനെ കൂട്ടിക്ക് എന്നാലും എഹ് ഉണ്ട് അത്യാവശ്യം വണ്ണണ്ട് എഹ് ഓവർ ഇതായിട്ടല്ലക്ഷെ എന്നാലും
ഇപ്പ ഇപ്പത്തെ തടിയൊക്കെ ഇണ്ടാ അപ്പൊ ഗർഭിണി പാട ആകുമ്പോ നമ്മള് നീരും പിന്നെ ത വയറൊക്കെ ഇണ്ടാവകുമ്പോ നമ്മുക്ക ഒര് ഇത്ണ്ടാവില്ല
ഇനിയിപ്പം അറിയില്ല ഇനിയിപ്പ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ്മ്പം നോക്കാം കൊറയോ ഡയറ്റ് ആ ഡേറ്റ് ഓഗസ്റ്റിലാ പറഞ്ഞേക്കുന്നത്
ഓഗസ്റ്റ്ലാ അടു
ഇവര് മം പിന്നെ ഇനിയിപ്പോ എട്ടാ ആ എട്ടാം മാസം. ഇനിയിപ്പ ഏഴാംതി ചെന്നെഴിഞ്ഞാൽ സ്കാനിങ്ങിന് പോണം.
ഇപ്പ എന്നും സ്കാനിങ് തന്നെയല്ലോ എല്ലാ മാസും സ്കാനിങ് തന്നെയാണല്ലോ?
ആഹ് ഇല്ലേ ഞാ ആ ഇപ്പൊ ഒമ്പത് തുടങ്ങും അന്നേരത്തേക്കുന്ന് തോന്നുന്നു ഡോക്ടർ അങ്ങനെയൊക്കെയ പറയണേ
ഇപ്പൊ പൊതുവേ കേൾക്കന്നെ അങ്ങനെ ഒന്നില് രണ്ട് രണ്ട്ല് മൂന്നില് നാല്ല് അഞ്ച് മറ്റേ രണ്ട് മൂന്ന് സ്കാനിങ്ങന് ഒതുങ്ങിന്ന് ഇപ്പൊ എപ്പോളും സ്കാനിങ്ങാ.
ആഹ് എപ്പോഴും അതെ എനിക്ക് പക്ഷെ ഇപ്പം ഒന്ന് രണ്ട് മൂന്നെണ്ണം ചെയ്തു. ചെയ്തു ഇനിയിപ്പ നാലാമത്തത്. അഞ്ചില് ആറില് ചെയ്തു അനോമലി ചെയ്തു കഴിഞ്ഞിട്ട്. ഇപ്പൊ അനോമലി സ്കാൻണ്ടല്ലോ നമ്മുടെ അഞ്ചാം മാസ ലെ സ്കാൻ അഞ്ചു പൂർത്തിയാവുമ്പോ
അതെ സ്കാൻ കുട്ട്യാളെ ആർട്ട്ബീറ്റ് ഇതൊക്കെ നോക്കണതല്ലേ?
മൊത്തം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എല്ലാം ഓർഗാൻസും ഡെവലപ്പ് ആയോ അങ്ങനെയൊക്കെ നോക്കുന്നത്.
പീസ് നല്ലെ ആവുല്ലാലെ.
ഞാൻ ഗവണ്മെന്റ് ഹോസ്പിറ്റലാണ് കാണിക്ക്‌
ആ അതെ അതുകൊണ്ട് പിന്നെ അവിടെ സ്കാനിങ്ങിന് അവിടെണ്ടാവെയ്ക്കുല്ലേ.
സ്കാനിങ്ങിന് അവിടെ ഇല്ല അവര് പുറത്തേക്ക് കുറിക്കുവ പക്ഷെ നമുക്ക് അവിടെന്നൊരു പേപ്പറ് തരും. അപ്പം അന്നേരം ഉ ആ പേപ്പറും കൊണ്ട് പോയി സ്കാനിങ് സെന്ററിൽ കൊടുത്ത് കഴിഞ്ഞെഞ്ഞാൽ നമുക്ക് ഇത് അവിടുന്ന് പൈസ മേടിക്കില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം മൂന്നെണ്ണത്തിനെങ്ങാണ്ട് ഫ്രീയൊള്ളൂ. ഇനിപ്പൊ അടുത്തതിന് ഇത് കൊടുക്കണം പൈസ കൊടുക്ക ണ്ട് വരും ഉം എന്നാലും നമുക്ക് സ്കാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ.
അത് പറ്റില്ല ഇപ്പത്തെ അയ് ഇതെരെ ഉള്ളൊന്നും കൊഴപ്പില്ലങ്കിൽ പിന്നെ നമ്മക്ക് ഒക്കെ ധൈര്യത്തില്. പിന്നെ ഞ്ഞിപ്പോ ഉള്ളത് വെയ്റ്റും വെള്ളത്തിന്റെ പ്രഷ്നും. ക്കെ അറിയാ
ഓക്കെ അറിയണം പിന്നെ സ്കാൻ ചെയ്യുന്ന ഡോക്ടറ് നല്ലൊരു ഡോക്ടർ ഒരു ലേഡിയാ നല്ലൊ നമ്മുടെ തന്നെ കൂട്ടരാ അ നല്ലൊരു ഡോക്ടറാ കാരണം എനിക്ക് അനോമലി എന്ത് ചെയ്താ കൊച്ചു തിരിഞ്ഞിടെക്കുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്ത നടുവിന്റെ ഭാഗം കാണിക്കൂല അത് അതിന് ഇഷ്ടമുള്ള രീതിയിലാകെടക്കു ളളൂ രണ്ടു ദിവസം വേണ്ടി വന്നു കിട്ടാൻ അന്നിട്ട് എടാ ആഹ് അതെന്ത് ചെയ്താ തിരിഞ്ഞു വരില്ല നോ
തന്നെ തെ തെറ്റി കെടക്കെയ്
ആഹ് ആഹ് അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാ അന്ന്ട്ട് പിന്നെ ഡോക്ടർ ഇങ്ങനെ അല്ലെ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഒരേനെ ഒരു ഒരു സെക്കൻഡ് ഒന്ന് എനിക്കൊന്ന് കണ്ടാ മതി കാണാതെ എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ അപ്പൊ ഒന്നോടെ നടന്നി ട്ട് വരാൻ പറഞ്ഞു പിന്നെ ഞാന് ഇക്കാനെ കേറ്റിയായിരുന്നു മൂന്നാമാസ ത്തെ സ്കാനിങ്ങിനാ എനിക്ക് തോന്നുന്നു.
അതെ.
ആഹ് ഇക്കാനോട് മൂന്നിലാണോ അഞ്ചിലാണോ ആ മൂന്നിലാ എനിക്ക് തോന്ന്
ഉം
കേറ്റവോന്ന് ചോദിച്ചിട്ട് ആ ഡോക്ടറ് അതിന് സമ്മതിച്ചു അത് അഞ്ച് ഫസ്- റ്റ് ഡോക്ടറിന്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു എന്നിട്ട് ലാസ്റ്റ് തീർന്ന് കഴിഞ്ഞപ്പം ഇക്കാനേ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു ഇത് ബേബിയുടെ ഹെഡ് ഇത് ഹാർ ട്ട് ഏഹ് ഇത് കൈയ് കാല് ഇതാ അങ്ങനെയ പറഞ്ഞു കാണിച്ചു ആഹ് അന്ന് ഇജ് കയിഞ്ഞ തവണ ഞാന് എന്നെ അങ്ങനെ കാണിച്ചിട്ടില്ല ദീപിച്ചിട്ടില്ല ഒന്നുമില്ലായിരുന്നു അപ്പൊ ഇത്തവണ ഞാൻ ആദ്യം അവിടെ പൊറത്തായിരുന്നോണ്ട് അവിടെ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേപ്പിച്ചു എന്നിട്ട് ഫസ് റ്റ മാസം ആ ഒരു സിക്സ് വീക്ക് മുന്നേ ആ സിക്സ് വീക്കില് ആഹാ എന്നിട്ട് അപ്പൊ എനിക്കിങ്ങനെ ഹാർട്ട് ബീറ്റ് കേട്ടപ്പ എനിക്ക് ഭയങ്കരരു നമുക്ക് ഭയങ്കര സന്തോഷ വൂലോ അപ്പ ഞാനിങ്ങനെ പറഞ്ഞു ആഹ അപ്പ അന്ന് പക്ഷേ ഇക്കാക്ക് അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഹാർട്ട് ബീറ്റ് കേപ്പിക്കുന്നതുള്ളത് പൊറത്താക്കെ ശരിക്കും കേപ്പിക്കുവല്ലോ നമ്മളെ കൂടെ കേ
അങ്ങനെ കേൾപ്പിക്കല്ലോ ഇവിടുത്തക്കെ കേൾപ്പിക്കല്ലണ്ടിങ്ങനെ സൗണ്ട് ഇങ്ങനൊരു മോറ അയിന് വേറെ ഒരു സൗണ്ടാണല്ലോ
ആഹ അത് പക്ഷെ ആദ്യത്തേനെ എനിക്ക് കേപ്പിച്ചിട്ടില്ല ഫസ്റ്റ് ആഹ് സ്കാനിങ്ങില് കേപ്പിച്ചിട്ടില്ല ലാസ്റ്റ്ക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നമു ക്ക് നമ്മളിങ്ങനെ കൺസീവാന്നറിഞ്ഞിട്ട് ഫസ്റ്റിങ്ങനെ കേട്ട് കഴിയമ്പ നമക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റല്ലേ അണ്ട് പിന്നെ ഞാൻ അന്ന് ഇങ്ങനെ ഇക്കാനോട് പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞ് കേറാനും പറ്റിയില്ല ഏ ഒന്നുമില്ല അത് കയിഞ്ഞിട്ട് പിന്നെ ഇക്ക നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിച്ചു കാണിക്കാവോ കേറ്റാവോന്ന് ചോദിച്ചു അപ്പപ്പിന്നെ ഡോക്ടർ അന്നേരം
കേറ്റ ചെലവർക്ക് കേറ്റാൻ മടിയിങ്ങാനോ ചെലവര് പിന്നെ പ്രശ്നല്ല
ആഹ ആ ഇപ്പപ്പിന്നെ എല്ലാരും സമ്മയിക്കൂലോ അങ്ങനെ
ആളെ കേറ്റുവല്ലോ
ആഹാ ഓ പ്രസവത്തിനൊര് കണക്കിന് ആളിൽ ആഹ അതിനുള്ള ഇല്ല എനിക്ക് പ്രസവം തന്നെയായിരുന്നു
നോർമൽ പ്രസവം തന്നെയായിരിക്കുവല്ലേ പ്രസവത്തിന് റൂമ് വേണ്ടി വരും
ആഹ അങ്ങനക്കെ വേണം അതിപ്പ ഗവൺമെൻറ് ഹോസ് ഒന്നുണ്ടാവൂല്ല അല്ലാതെ ബാക്കിയുള്ളോടുത്ത്
പരിവരിക്കയിണ്ടാവും ഞാനൊന്നാ വെട്ടി എന്നാലും നല്ലതായിക്കാരം
എന്റെ കസിന് ഇവിടെ പ്രൈവറ്റിലായിരുന്നു അവളുടെ വേണങ്കി കേറിക്കോളാൻ പറഞ്ഞായിരുന്നു മൂവായിരം രൂപ എക്സ്ട്രാ കൊടു ത്താ മതി ഹസ്ബൻറിന് കേറാന്ന് പറഞ്ഞു അവനോട് കേറാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കേറണില്ല എനിക്ക് പേടിയാന്ന് പറഞ്ഞു അവനെന്നിട്ട് ആകെ പേടിയായിരുന്നു
അതെ
ഏ ആഹ് പിന്നെ ഇപ്പ മൂന്ന് നാലു മാസാവണു ഞങ്ങളിപ്പ അവിടെയാ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നു അപ്പൊ കുഞ്ഞിത് ഇണ്ടായിരുന്നു ഇത്ര നേരം കുഞ്ഞത് ഭയങ്കര അടവാ
അതെ
ഏ പാലൂടിയൊക്കെ കയിഞ്ഞ് കെടത്തി എന്നിട്ട് ഞങ്ങള് ഭക്ഷ ണം കഴിച്ചോണ്ടിരുന്നപ്പം ചുമ്മാ കാറി കൂവുവാ
ആര് മോനോ രണ്ടാം ചെറുതോ മോളല്ലേ
ആഹ് മ് മടി കെടക്കാൻ മടിയെ ഉം ഇന്നിപ്പോ ഇവിടെ ആയതൊണ്ട് ഞാനിൽ ഞാൻ ഞാൻ പറഞ്ഞില്ലെ ഇപ്പൊ കുഞ്ഞുണ്ടായിന്ന് കസ് സിന് അവൾടെ വീട്ടിലേക്ക് വന്നു ആഹ് ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നു ഈ മഴയും വെയിലും മഴയും വെയിലും മാറി- മാറി മാറി വരുവാ അതോണ്ട് പിന്നെ-
ഉച്ചക്ക്‌ എന്തോ ഉണ്ടാക്കി ചെന്നപ്പോ മയ
ആഹ് ഇന്നലെ- ശേഷം തൊർച്ച ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഒണങ്ങിയ തുണിയൊക്കെ ഇപ്പൊ നനഞ്ഞു പൊയി ആഹ് അതെന്നാവെച്ച് കഴിഞ്ഞാൽ നമ്മള് മി മുറ്റത്ത് നിന്നിട്ട് പെരയ്ക്കാത്ത് കയറി കഴിഞ്ഞപ്പത്തേനും-
ഞമ്മള് നോക്കിക്കുമ്പോ പെയ്യൂല അന്നാണ്-
ആഹ് അല്ല നല്ല വെയിലുള്ളപ്പോത്തന്നെ-
ചാറല് അത് മതി ഒണങ്ങിയതൊക്കെ രണ്ടാ പിന്നെ അതേപോലത്തൊരു വെയില് കിട്ടേണ്ടി വരും എന്നാ പിന്നെ ഒണങ്ങോ
അതാണ് ഏറ്റവും വല്യപാട് എന്നിട്ട് നമുക്ക് ഒരു പരിധീന്റെ അപ്പറത്തേക്ക് ഓടി എറങ്ങാനു പറ്റു- ല്ലല്ലോ എന്നാലും ഞാൻ തുണി ഒണങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഓടി എറങ്ങും ആ ഞാൻ മറന്നോവും ചാ ഓടി- കഴിഞ്ഞെഴിയുമ്പോഴാ ഓർക്കുള്ളൂ അള്ളാ ഇത് പ്രശ്നാവൂല്ലോന്നുള്ളത്
ക്ഷീണം കെതപ്പ് വരൂലേ
ആഹ് വാ പിന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കുമ്പോ തന്നെ ഒരു ബുദ്ധി ട്ട് വരുപ്പം ഇപ്പം
കാലിന് നീരൊക്കെ ഇണ്ടോ?
കാലിനില്ല കാലിന് ഇപ്പ നീരില്ല എനിക്ക് ആദ്യത്തേന്- കാലിന് നീരില്ലായിരുന്നു ലാസ്റ്റ് സമയായി കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് കണ്ടു അത്രള്ളൂ കാലിനൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളും ഒണ്ട്
ലാസ്റ്റ്ക്ക് പ്രസവം അടുക്കുമ്പോ ഒണ്ടാവും
ഉം ഇത്തവണ ഇപ്പോ എനിക്ക് പൊറത്തിനൊക്കെ വേദനയുണ്ട് നടുവിനൊക്കെ വേദനയുണ്ട് കഴിഞ്ഞ തവണ അങ്ങനൊന്നും ഇണ്ടായിരുന്നില്ല
അടുപ്പിച്ച പ്രസവാണോ അതോ
ഉം മൂത്തയാൾക്ക് ഏഴു വയസ്സുണ്ട്
ഏഴ് വയസ്സായില്ലേ അപ്പടുപ്പിച്ചല്ലല്ലേ ഏഴ് വർഷത്തെ- ചെലപ്പോ അങ്ങനെയുണ്ടാവല്ലോ അടുപ്പിച്ച പ്രസവാവുമ്പോ നമ്മക്ക്‌ വേദന വെരും
ഇത് എന്നാന്നുച്ചാ നമ്മുക്ക് പണി കൊറവൊന്നുല്ലല്ലോ
ആഹ് അതെ
അപ്പം അതുകൊണ്ട്- എന്ന് വെച്ചാൽ ഒരു ഓവർ പണിയെന്നല്ല നമുക്കൊരു സാധാരണ പണി എടുക്കണെല്ലോ അപ്പൊ അന്നേരം ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഏഹ് ഇപ്പൊ തുണിയാണെങ്കിലും അങ്ങനെയൊക്കെ എല്ലാരും കൂടും പക്ഷെ എന്നാലും നമ്മള് മെയിനായിട്ട് ചെയ്യണെല്ലോ അപ്പൊ അങ്ങനെ കൊറേയൊക്കെ ചെയ്ത് കഴിഞ്ഞ്ഞുമ്പോത്തേനും ആഹ്- ഇപ്പൊ കൊച്ചിനെ വിടാന്ന് തന്നെ കാര്യങ്ങൾക്ക് ഫുഡൊക്കെ നമ്മളാക്കി കൊടുക്കണം ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കും ഉച്ചക്കത്തേക്കുള്ളതിന്റെ- കറികളും കാര്യങ്ങളൊക്കെ ആക്കണം അപ്പൊ അങ്ങനെയെ - ക്കെവുമ്പോ നമ്മളും ടയെടാവും
ടാവും പിന്നെ ഈ ടൈമും അല്ലേ ഇമ്മാരി സമയത്തൊക്കാകുമ്പോ മറ്റ് ക്ഷീണം പിടിക്കും നമുക്കൊരു- ഈ രാവിലെ- ക്കെ പറഞ്ഞെഴിഞ്ഞാ ഇങ്ങനത്തെ ടൈമിലൊക്കെ എനിക്കൊക്കെ ഒരു പത്ത് മണിന്റെ ആ ശേഷം ഇങ്ങട്ട് ഒരു ക്ഷീണം വരെലാ അത് കൊറച്ചു നേരം ഒന്ന് കെടന്ന് എണീക്കുമ്പളാണ് ആ ക്ഷീണം അങ്ങട്ട് മാറുന്നേ ഹലോ
ആഹ് ഒരു മിനിട്ടെ അത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം, സമയം ആവുണേ ഉള്ളൂ. വേ ഇല്ല ഇങ്ങോട്ട് പോരെ ഇവിടുത്തെ ബസ്സിന് കേറ്റി വിട്ടോളും ആഹ്
ഞാൻ വിളിക്കാട്ടോ ശരി
ആഹ് ശരിയെന്നാ ആഹ്